ഹ് കേക്കാവോ ഹലോ കേക്കാവോ കേക്കാൻ പറ്റുന്നോ കേക്കാൻ പറ്റുന്നുണ്ടോ പറയുന്നത് കേക്കാൻ പറ്റുന്നോ ഹലോ ഹലോ ഞാൻ പറയുന്ന കേക്കാൻ പറ്റുന്നുണ്ടോ.
ആഹ് ചെറുതായിട്ട് കേൾക്ണ്. അലോ
ഒക്കണ്ടോ അവിടെ.
ഇന്ന് മഴയില്ല ഇന്ന് വെയിലല്ലേ. ആഹ് കേൾക്ക.
ആ ഇവിടേം ഇവ ആ ഇവിടെ നല്ല വെയിലാ മഴയൊന്നുമില്ലങ്ങനെ ഭയങ്കര വെയിലായിട്ടെന്നെ നിക്കുവാ.
ആഹ്
അതന്നെ വെയിലായോണ്ടെന്നേ തുണിയെല്ലാം ഉണങ്ങാൻ ഇട്ടേക്കുവാ. അതുകൊണ്ട് ഇന്നൊരു ദിവസം വേണം തുണിയെല്ലാം ഉണക്കിയെടു ക്കാൻ.
ആഹ്
കാരണം ഒരു അവധി ദിവസം കിട്ടുമ്പഴല്ലേ തുണിയെല്ലാം ഉണക്കാനായിട്ട്, ബാക്കി എല്ലാ ദിവസവും അങ്ങ് മഴയല്ലേ. അപ്പൊ ഇന്ന് തുണിയെല്ലാം കഴുകി ഉണക്കാനായിട്ടൊകിട്ട്.
ആഹ്
പിന്നെ അവിടെ എന്തോ ഉണ്ട് വിശേഷം.
ഇവിടെല്ല വിശേഷം, ചോറൊക്കെ കഴിച്ചോ?
ആ പിന്നെ ചോറൊക്കെ കഴിച്ച്, വൈകിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാ ഇവിടെ. ഇവിടെ ഈ മഴയായോണ്ട് ഭയങ്കര കൊതുക്.
ആഹ് കൊതുക് എല്ലാടത്തും ഉണ്ട്.
ഇവിടെ മഴയാണ്ട് ഭയങ്കര കൊതുക്, ഭയങ്കര കൊതുകന്ന് വെച്ചാൽ അപ്പറത്ത് പറമ്പൊക്കെ ഉണ്ട് അവിടൊക്കെ ഭയങ്കര കൊ കൊതുക്. ഞാനാണെങ്കി കൊറച്ച് ക പേപ്പറൊക്കെ കത്തിക്കാനായിട്ട് അപ്പറത്ത് അയ്യത്ത് പ്ര പറ മ്പിൽ പോയപ്പോഴേ അവിടെ ഭയങ്കര കൊതുക്. എന്നെ കൊതു മൊത്തത്തിൽ കടിച്ച്. അമ്മഅച്ഛനൊക്കെ വഴക്ക് പറഞ്ഞ് അങ്ങോട്ട് പോയേന്. അങ്ങനെ നിക്കുവാ.
ഏ ഇപ്പൊ ഈ കൊതുകിലൂടെ രോഗൊക്കെ വരുന്ന
ആന്ന് ആന്ന് ഇപ്പ മഴക്കാലല്ലേ അപ്പൊ ഒത്തിരി നമ്മള് ശ്രദ്ധിക്കണം. അല്ലെ കൊതുക് കൊതുക് മൂലം അല്ലേ ഓരോ പനികളൊക്കെ വരു ന്നെ ഡെങ്കിപ്പനി പോലുള്ള കുറേ പനികളും ഒക്കെ വ ന്നത് കൊതുകിലൂടെ കാരണം, ഇവിടെ ഭയങ്കര കൊതുക് കാരണം നമ്മള് തന്നെ സ്‌ ശ്രദ്ധിക്കണെ ഈ ചിരട്ട ഒന്നും ഇവിടെ ഇങ്ങനെ കെ ആവാതെ പിന്നെവിടെ കുറെ ഈ പുല്ലൊക്കെ വളർന്ന് നിന്ന് നിന്നിട്ടുണ്ട് അതിനൊക്കെ ആയിരിക്കും ഈ കൊതുക് ഇത്ര വരുന്നേന്നു തോന്നണ്. അങ്ങനെ
പുല്ല് പുല്ലന്ന്ണ്ടാവും ഇവിടെ ണ്ടായിരുന്നു ഞാൻ കൊറെ ഞാൻ ഇന്നാള് വെട്ടി പൊന്തൊക്കാ ഞ വെട്ടിയപ്പൊ അത് സംഭവ കൂടി വന്നാ അതിനുള്ളിൽക്ക് നമക്ക് വെട്ടാൻ കഴിണൊക്കെ ആണ്ട് വെട്ടി അപ്പൊ അയ്ന്റ ഉള്ള് ന് പറയണ്ട് പൊർത്ത് ചാടി ചെറി ചെറിയൊതാള്
ആന്നാന്നാന്ന് ആന്നാന്ന് മാത്രല്ലേ ഇവിടെ കുറേ ചെടികളൊക്കെ വളർത്തുന്നുണ്ട് അപ്പോ അതിനകത്ത്ന് ഒക്കെ കൊ കൊതുക് ഞനെ എന്ന് വെച്ചാ മ മറ്റേത് ആന്നല്ലേ ആ മറ്റേ ആ ആ പ മറ്റേന്ന് പറഞ്ഞാ ഇപ്പൊ സന്ധ്യ ആവുന്ന സമയത്ത് ത്തരുന്നു കൊതുക് വരുന്നെ ഇപ്പൊ രാവിലെ ഞങ്ങളിങ്ങനെ കറിക്കൊക്കെ അരിഞ്ഞൊണ്ടിരുന്നപ്പഴും കൊതുക് അടുക്കളെ വരെ ഭയങ്കര കൊതുകായിട്ട് തോന്നിന്ന് വെച്ചാ മഴയായോണ്ടേ പകല് ആ പകൽ ലും അങ്ങ് കൊതുക് എന്തോ ചെയ്യാൻ പറ്റും പിന്നെ വീട്ടില് ഈ ആ മൃഗസ്നേഹിയാന്നൊ ന്ന് വെച്ചാ പട്ടിയും പൂച്ചക്കെ ണ്ടോ
ഈച്ചയോ അയ്യോ അത് അല്ലാതെ വിടെ ഞാൻ ചോയ്ച്ചെ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടോന്നാ ചോയ്ച്ചത്
ഈച്ച ഈച്ച
ആ ഈച്ചയുടെ ശല്യേ മാറാനായിട്ട് ഞാനിപ്പം എന്റെറരു കൂ ട്ടുകാരി പറഞ് ഒരു കാ ഒരു ഷീറ്റ് പോലെ ഒരു സാധനം കിട്ടും അത്ങ്ങനെ കടയ്ന്ന് വാങ്ങിച്ച് വെച്ചാ ഈച്ച എല്ലാം വന്ന് അ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒട്ടി ഇരിക്കും അതിനാത്ത് അത് വാങ്ങിച്ചു വെച്ചാ നല്ലായിരിക്കും കാരണം ഈ ഈ ഈച്ച വഴി ഒത്തിരി രോഗങ്ങളൊക്കെ ഈ മഴക്
ഷീറ്റ് വാങേ
ഏ
എന്താ പറഞ്ഞത് ഷീറ്റ്
ഈ മഴക്കാലത്തെ ഈച്ചയുടെ ശല്യം ഒത്തിരി കൂടുന്നോണ്ടേ നമ കടകളി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലൊ ഒരു സാധനം കിട്
ന്നിട്ട് അതിലൊട്ടല
ആ അതിനകത്ത് ഈ അതിങ്ങനെ റൂമിൽ എടുത്ത് വെച്ചാ തി ഈച്ച ഉണ്ടെങ്കി അത് തന്നെ വന്ന് അതിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ
ഈ കൊതുകിനേക്കാട്ട് ഈച്ച നമ്മള ഭക്ഷണത്തിലൊക്കെ ഇങ്ങനെ വന്നിരിക്കൂല്ലോ അതാണ് ഈച്ചാർഞ്ഞെ എല്ലാടത്തും പോയി ഇരിക്കണതല്ലേ
ആ നന്ന് അതുകൊണ്ടാ നമ്മള് നല്ലപോലെ ശ്രദ്ധിക്കണം കുട്
ഇന്നേ ചപ്പാത്തി പരത്തുമ്പോളാണ് ഈച്ച ങ്ങനെ വന്നിരിക്ക ഞാ എത്ര ഇങ്ങനെങ്ങനെ ഓ കൈയ്യോ ണ്ടൊക്കെ ഇങ്ങനെ ഓടിക്ക്‌ണ്ട്
ആ എത്ര ഓടിച്ചാലും അത് പോ
ആ എത്രയാച്ചിട്ട ഭക്ഷണക്കെ ഇങ്ങനെ നമ്മള് ഉണ്ടാക്കണ സമയത്ത് ക്കെ മൂടിക്കാൻ പറ്റൂലല്ലോ
അപ്പം ഇങ്ങനെ ചെയ്യണം ആ പ്ലാസ്റ്റിക് ഷീ ഒരു പേപ്പർ പോലെ ഒരു സാധനം കിട്ടും അത് കടയിന്ന് വാങ്ങി ച്ച് ങ്ങനെ വെച്ച തി ഈച്ചയെല്ലാം വന്ന് അതിൽ ഒട്ടിപ്പടിച്ചിരിക്കും അല്ലെങ്കിൽ പുൽ തൈലോന്ന് പറയുന്ന ഒരു തൈലൊ ണ്ട് അത് ഇങ്ങനെ വെള്ളത്തിനാ ത്ത് ഇങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ തളിച്ചു കൊടുത്താലും മതി
എത് കടെയ്ല കിട്ടല്
പുൽതൈലം പറഞ്ഞോ പുൽത്തൈലംന്ന് പറഞ്ഞാൽ അത് എല്ലാടും കി ട്ടും വാങ്ങിക്കാനൊക്കെ അങ്ങനെ ഹാ അ ത് വാങ്ങിച്ച് ഇങ്ങനെ വെള്ളത്തില് കലക്കി ഇങ്ങെനെ എല്ലായിടം കൊടഞ്ഞു കൊടുത്താലും മതി അങ്ങനെ ചെയ്താലും നല്ലെയിരിക്കും ആ ആ ഈച്ച
മട്ക്കൊ അതല്ലേ
ആ ആ അത് തന്നെ അത് തന്നെ അതിന് ചിലർക്ക ആ
ആ
ആണ് ആണ് തൊടക്കിന്ന സമയത്ത് അത് കൂടുതലും എടുക്കുന്നെ ഏ കേട്ടില്ല
ഹലോ
എന്ന് വെച്ചാ തൊട് ആ കേട്ടില്ല ഒന്നൂടെ പറയൂ
ആ
ആ ഇല്ല പറ്റത്തില്ല പക്ഷെ ചിലർക്കെ അത് ആ ഇല്ല ഇല്ല ആ ഈച്ചയ്ക്ക് അയിന്റെ മണം പറ്റത്തില്ല അതുകൊണ്ട് അത് അത് ഇങ്ങനെ കൊടയിന്നത് പിന്നെ ചെലടത്ത് ചെലരാണെങ്കില് എ ചെലർക്ക് ഈ ഈ പുൽ തൈലത്തിന്റെ മണം അത്ര ഇഷ്ടപ്പെടത്തില്ല അവർ ക്ക്‌ ചെലപ്പോ ഇഷ്ട ആവത്തില്ല അപ്പൊ ചിലർക്ക് പറ്റത്തില്ല കേട്ടോ ഏറ്റവും നല്ലത് ഈ ഒരു പ്ലാസ്റ്റിക് പോലുള്ള ഒരു ശ് ഒരു പേപ്പറുണ്ട് ആ പേപ്പർ വാങ്ങിക്കുന്നതാ ഏറ്റവും നല്ല ഇള്ളത് കാരണം ഇപ്പോ മഴക്കാലം ആയൊണ്ട് ന്നെ ഒത്തിരി രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതല
അയിന് ഈ നിക്ക നിപ്പേ എന്തൊക്കെയ ഉണ്ടല്ലോ മ
ആ നിപ്പ ഡെങ്കിപ്പനി അങ്ങനെള്ള ആ മറ്റേത് ആ ഉണക്ക് സമയത്ത് രണ്ട് മാസം മുന്നേ ഭയങ്കര ചൂടല്ലായിരുന്നു അപ്പൊ ഒന്ന് മഴ പെയ്യണെ പെയ്യണെന്ന് ന്നാര്ന്നു ഇപ്പം ഒത്തിരി മഴയായോണ്ട് കൊത്ക്ക്കെ അങ്ങ് കൂടി കൂടി വരുവാ ഭയങ്കര ആ ചൂടത്ത് നമുക്ക് കൂടുതല ഇല്ല ചർമ്മ രോഗങ്ങളൊക്കെ ഇല്ലേ വരുന്നത് ഈ നമ്മുടെ ഈ ദേഹത്തൊക്കെ ചൂട്കുരു പോലുള്ള ഇതൊക്കെയാ വരുന്നത് അങ്ങനെയൊക്കെ കാരണം ചൂട് ഈ വട്ട കത്തെ ആ ആ ഈ ആണ്
അ പിന്നെ അത്ര പ്രശ്നല്ല പു
ആ ഹ ആണ് ആണ് അത്ര പ്രശ് എന്നാലു എനി എനിക്ക് ഭയങ്കര ഒത്തിരി ചൂട് സഹിക്കാൻ പറ്റത്തില്ല ഒത്തിരി തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനാ ഈ ചൂടത്താണെങ്കി ചൂടൂരു ഒക്കെ ഒത്തിരി വന്ന് ഏ കേട്ടില്ല
എനിക്കും അങ്ങൻതന്നെ തണുപ്പ് കൂടാൻ പാടില്ല ചൂട് കൂടാനും പാടില്ല
ആന്ന് രണ്ടും ഒരു ഒരു നേരിയ തോതിലെന്ന് പറയുന്ന പോലെ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് വെച്ചാ ചൂട് ആന്നെങ്കില് ഭയ ഈ വട്ടത്തെ ചൂട് ഭയങ്കര ചൂടല്ലായിരുന്നു സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ ദേഹത്തി ഇങ്ങനെ ചൂട് കുരുക്കെ വന്നായിരുന്നു പിന്നെല്ല
ഭയങ്കര ചൂടാണ് നിട്ട് ഏസിച്ചു പിന്നാ
ഇവിടെ എ സി വെ
ഉ കറന്റ് ബില്ല് വന്നുന്നല്ലോണം രണ്ടായിരം ഇണ്ട്
ആ ആ ഞങ്ങക്കും അത്രയിം തന്നെ വന്നായിര്ന്ന് കാരണം രാ പകലും രാത്രിയിലും എല്ലാ എ സി
ആ പകലൊക്കെ ഇട്ട് ഒര് ഏസി ഒള്ളൂ
ആ ഉ ഞങ്ങടെ റൂമില് മാത്രെ എ സിയൊള്ളു
ഉം എത്ര വന്ന് ഇപ്രാവശ്യം
ആ ഈ പ്രാവശ്യം ഈ രണ്ടായിരം അത്രയും തന്നെ വന്നിട്ടുണ്ട്
അയിന്റെ മുമ്പ് വെര് ലിണ്ടായിനി
വന്നിട്ട്
ഇവിടെ എണ്ണൂറ്റിമ്മലൊക്കെ വരള്ളേനി ഇപ്പൊ എന്താ രണ്ടായിരം വന്നേക്കുണു
ആഹ് അതാ പക്ഷെ ഇപ്പൊ ഈ മഴയൊണ്ട് ഏ സിയ ഒന്നും അങ്ങനെ ഇടുന്നില്ല അന്നന്ന് വെ വെച്ചാൽ ദേഹത്തെല്ലാം ചൂടൂരുക്കെ വന്നാരുന്നു പിന്നെ ആ വെള്ളം എടുത്ത് ഫ്രിഡ്ജില് വെച്ച് ഐസാക്കിയിട്ട് അത് വെ കുളിക്കും അല്ലെങ്കിൽ തണുത്ത വെള്ളം പിടിച്ച് വെച്ച് കുളിക്കും അങ്ങനെയൊക്കെ ചെയ്ത വഴിയ കുറെ ക്കെ മാറിയത് ഭയങ്കര
ആ അതന്നെ ഇവിടെ അങ്ങൻത്തന്നെ അകത്ത്ന്ന് പായും കെടന്ന് എത്ര ചൂടായി ന്
ആ അത്രക്ക് ചൂടാ ഈ ചൂടുകാരാണേ മ് ദ് എന്തു പറയുന്ന് ഒത്തിരി ഏ പാടുപെടേണ്ടി വന്ന് മുടി ഒഴിച്ചിലൊക്കെ ഉണ്ടായിരുന്ന് ഈ ചൂട് കൂടിട്ടേ ഭയങ്കരമായിട്ട് മുടിയൊക്കെ കൊഴിഞ്ഞ് അങ്ങനെയൊക്കെ വന്നായിരുന്ന് എനിക്ക് അങ്ങനെയൊക്കെ ഓരോ
കോയി വെള്ളം കോയല് വെള്ള
ആ
കൊയൽ വെള്ളെ
അല്ല അല്ല അല്ല എൻ്റെ വീട്ടില് കിണറ്റിലെ വെള്ളവാ പക്ഷെ ഞാൻ നിക്കുന്ന ഹോസ് റ്റൽലാ. അവിടെ ഈ ക്ലോറിനുള്ള വെള്ളവാ വരുന്നത് അപ്പൊ അത് ഇ ഒന്നാമത് ചൂട് കാരണം നല്ല രീതിയിൽ മുടിപൊഴിയും പിന്നെ ഈ ക്ലോറിനുള്ള വെള്ളവും കൂടെ എന്ന് വെച്ചാ പൈപ്പിന്ന് വരുന്ന വെള്ളം അത് വെച്ച് കുളിച്ചപ്പഴ്ത്തേനും നല്ല പോലെ തന്നെ മുടിപൊഴിച്ചിലുണ്ടായിരുന്നു അങ്ങനെന്നാ നിന്നത് ഉം ഉ
ഹോസ്റ്റൽലെന്താ പഠിക്കാ
ആ ഞാനാണെങ്കി ആ അവിടെ പഠിച്ചോണ്ടിരുന്നതാ അപ്പം പഠിക്കാനായിട്ട് ഞാൻ ആ പഠിച്ചൊണ്ടിരുന്നപ്പോ ഹോസ്റ്റലിന്ന കാര്യവാ വന്നത് വീട്ടിൽ വരും വീട്ടിൽ വരുമ്പോൾ ഇവിടെ കിണറ്റിലെ വെള്ളം തന്നാ. അപ്പൊ കുഴപ്പ ഇല്ല അങ്ങനെ ചൂട് സമയത്ത് പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നുന്നാ അങ്ങനെയായിരുന്നു ഇപ്പ മഴയായപ്പോഴും അതേ സ് ഥിതി തന്ന പ ല്ല മഴയും ഇടിയും മെനഞ്ഞാന്നും ഭയങ്കര മഴയും ഇടിയൊക്കെ ആയിരുന്നു അവിടോ അവിടെ അങ്ങനെ
ആ ഇവിടെ അങൻ തന്നേനി ഉം മഴണ്ട് ഇടിയും
പിന്നെ വൈകിട്ട് ചായയൊക്കെ കുടിച്ചോ
കുടിച്ചിട്ടില്ല്യാ കുടിച്ചാനാണൊള്ളൂ
ആന്നല്ലേ നാല് മണിയൊ ക്ക ആവുമ്പോഴാന്നോ സാധാരണ ചായയൊക്കെ കുടിക്കുന്നത് ആ ഒരു സമയത്താണോ ചായയൊക്കെ കുടിക്കുന്നെ ആ
ച ചായ പാൽ ചായയാണോ അതോ ക ട്ടൻ ചായയാണോ കുടിക്കുന്നത് എൻദര് സാധ ആണല്ലേ ആ ഞാനും വല്ലപ്പോഴും ഒക്കെ തലവേദന എടുത്താൽ മാത്രമേ ചായ കുടിക്കാറുള്ളൂ അല്ലെങ്കില് ഏ സാധാപോലെ വെള്ളം പിന്നെ ഇടക്കൊക്കെ ഇങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കാറുണ്ട്
ആ അതന്നെ അങ്ങനെ തന്നെ വേനൽ കുടിക്കായിരുന്നു ജ്യൂസൊക്കെ. ഇപ്പൊ ജ്യൂസ് ൻ്റെ ആവശ്യൊന്നുല്ല്യാ
ആ അതെ അതെ എന്നാ പിന്നെ ശ രി എടാ ഞാൻ പിന്നെ ഒരു ദിവസം വിളിക്കാം ശരി ശരി ശരി